ഹലോ ഹലോ
ഹലോ
കേൾക്കുന്നില്ലേ
ഹലോ കേക്കുന്നില്ലേ ആ കേക്കുന്നുണ്ട്
ആഹ് ഇണ്ട്
ഞാൻ പറയുന്നത് കേക്കുന്നില്ലേ
ആഹ് കേക്കുന്നുണ്ട്
എന്താണ് വിശേ ഷൊക്കെ
എന്തൊക്കെ വിശേഷം
നല്ല വിശേഷം അങ്ങനെ പോകുന്നു
ആഹ്
ഭക്ഷണൊക്കെ കഴിച്ചോ
ചോറൊക്കെ കഴിച്ചോ ആഹ് ഞാൻ കഴിച്ചു
ആഹ് ഞാനും കഴ്ച്ചു ഇവിടെ ഇങ്ങനെ കടക്കേനി അപ്പൊ ഞാനിങ്ങനെ വിളിച്ചോകിയതാ
ഏഹ് ഫുഡ് എന്തെയ്നു
ഫുഡ് ചോറ് മീൻകറി മീൻ പൊരിച്ചത് ഉ പ്പേരി അതൊക്കെ തന്നെ അല്ലാണ്ട് സ്പെഷ്യൽ ആയിട്ടൊന്നുല്ല അവിടെ എന്തെയ്നു
ഇവിടെ ചിക്കൻ പൊരിച്ചത് പിന്നെ ഞാൻ പഠിച്ചു വരാണ്
എങ്ങനെ എന്ത് പറഞ്ഞാ മനസ്സിലായില്ല
എന്ത്
ഇങ്ങള് ഫുഡ്‌ ഒക്കെ കയ്ച്ചോ
ആഹ് കഴിച്ചു
എന്തായ്ന്നു സ്പെഷ്യൽ
ഇവിടെ സ്പെഷ്യൽ അങ്ങനൊന്നുമില്ല ചിക്കനാണ് എപ്പോഴും ഉണ്ടാവാറ്
ഓഹ്
ഉം
കിടക്കാനായിട്ടില്ലേ
ഇല്ല ആയിട്ടില്ല
കിടക്കൽ ലേറ്റ് ആയിട്ടെ കിടക്കൽ ഒക്കെ ലൈറ്റ് ആയിട്ട് കിടക്കല്
ആഹ് ചെലപ്പോ ലൈറ്റ് ആവും ചെലപ്പോ നേരത്തെ ആവും
ആഹ്
മഴ ഉണ്ടായിനൊ അവിടെ
മഴ വൈകുന്നേരം നല്ല കാറ്റും മഴയെയ്നി ഇപ്പം കുറച്ച് കുറെവുണ്ട് വൈകുന്നേരം ആവുമ്പോ കാ വൈകുന്നേരം നല്ല കാറ്റും മഴഎയ്നി അപ്പം കാറ്റടിച്ചി ട്ട് കറണ്ടൊക്കെ പോയിണ് ആഹ് ഇപ്പം കൊറച്ച് കുറവുണ്ട് രാവിലെ ഉച്ചക്കൊക്കെ നല്ല വെയിൽ എയ്നിട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോ ഒരു മൂടലൊക്കെ നല്ല കാറ്റൊക്കെ ആയ്നു
ആഹ് പെട്ടന്ന് പെയ്തു
ആഹ് അതെന്നെ
ഇടിമിന്നലൊക്കെ ഇണ്ടായ്നൊ
ഉം ഇങ്ങള് ഭക്ഷണം രാവിലെ ഇണ്ടാക്കിയാ
ഭക്ഷണോ ഏഹ് അല്ല
രാവിലെ ഉണ്ടാക്കിയതാണോ അല്ലെങ്കിൽ രാത്രികക്ക് ചപ്പാത്തി പത്തിരി അങ്ങനെ എന്തെങ്കിലും കൈ ബാക്കി എല്ലാവർക്കും
എടക്കെന്ന് കഴിക്കെള്ളൂ
ആഹ് ആഹ് ചോറ്ന്നെ ആയിക്കുലേ കഴിക്കല്
ആഹ്
ഉം ഉം
പുറെത്തൊക്കെ പോയി വന്നതാണോ
ഏഹ് പുറത്തു പോയി ഫുഡ് കഴിച്ചിനെത്
ആഹ്
ഇപ്പം എല്ലാരും പുറത്തന്നാണല്ലോ ഫുഡ് കഴിക്കല് എല്ലാരും നല്ല രസള്ള ഭക്ഷണം മതിെയല്ലേ ആരും ശരീരം ഒന്നും നോക്കുല പുറത്തുന്നുള്ള ഭക്ഷണം അങ്ങനെ കഴിച്ചിട്ട്
ആഹ് അതെ നല്ല ഫുഡ് ഒന്ന് കഴിക്കൂ
അവർക്ക് പച്ചക്കറികള് ഒന്നും പറ്റൂല പയം വർഗങ്ങളും എല്ലാർക്കും ചിക്കന് അങ്ങനെ പുറത്തുന്ന് ഹോട്ടലിന് ഉള്ള ഫുഡ് ഒക്കെ മതിയല്ലോ
ആഹ് ഹോട്ടല് ഇപ്പോ നമ്മുക്ക് ഇഷ്ടമുള്ള ഫുഡ് കയിക്കാറില്ലോ അപ്പൊ വാങ്ങാതെക്കാൻ തോന്നൂലാ
അതെ ഓരോ സ്മല്ല് ഇങ്ങനെ കേട്ടാലാണെങ്കി ഞമ്മക്ക് ഇങ്ങനെ വാങ്ങി തിന്നാലും തോന്നൂല്ലെ
എന്താണ് ഫുഡൊക്കെ പൊറത്തുന്ന് എപ്പോഴും കഴിക്കലുണ്ടോ
ഞാന് അങ്ങനെ എപ്പോഴും കഴിക്കല് ഫ്രണ്ട്സ്‌ ഒക്കെ ഉണ്ടാവുമ്പോം പൊറത്തു പോയി വൈകുന്നേരങ്ങിൽ ഇങ്ങനെ ചായക്ക് കുടിക്കാൻ പോകുക അല്ലാണ്ടെ എപ്പോഴും ഇങ്ങെ ഫുഡൊന്നും കഴിക്കില്ല പുറത്തുന്നെ
ആ വണ്ടി ഉണ്ടോ
ഓ വണ്ടിയിണ്ട് നിങ്ങള് വണ്ടി ഓടിക്കുവോ ഏത്
ഞാൻ ആ ഓടിക്കും പൊറത്തൊന്നും പോയി വല്ലാതെ ഫുഡ് കഴിക്കണ്ട അപ്പൊ ഇപ്പ നിപ്പ വരുന്നുണ്ടല്ലോ
ആഹാ അത് തന്നെ ഇപ്പ ഇണ്ടന്ന് പറയുന്ന കേട്ടാല്ലോ അപ്പൊ ഈ മയക്കാലയോണ്ടേ പനിയും ഇപ്പൊ രോഗങ്ങളും ആണല്ലോ ഫുള്ള്-
മഴ ആയോണ്ടേ
അതായിക്കാം മഴയായ മഴക്കാലത്ത് ഓരോ അസുഖങ്ങളും- കൊതുക് ശല്യയൊക്കെ ആണല്ലോ ഇപ്പൊ നല്ലപോലെ
കൊതുക് ഇണ്ട് അല്ലെ അവിടെ ഉണ്ടോ
ഇവിടെ ഇവിടെയും നല്ല വൈകുന്നേരം ആവുമ്പഴാണ് നല്ല കൊതുകും വരുന്നത്
റെഡ് അലേർട്ടുള്ള സാധ്യത ഒന്നും ഇല്ല അല്ലേ
നീ പറഞ്ഞത് കെട്ടില്ലല്ലോ
കേട്ടില്ല ഇവിടെക്കെ വെള്ളം ആണ്
ആ നാളെ ഇഞ്ഞി മഴയായിരിക്കും
ആ നാളെ മഴക്ക്‌ ഒരു ചാൻസ് ഒണ്ട്
ആഹ് ആഹ് നിങ്ങള് കുക്കൊക്കെ ചെയ്യോ
ആഹ് ഞാൻ കുക്ക് ഒക്കെ ചെയ്യും നിങ്ങള് കുക്ക് ഒക്കെ ചെയ്യുവോ
കുക്ക് ചെയ്യാൻ മടിയാണ് ഉമ്മ ഉണ്ടാവുമ്പോ ഉമ്മ ഉണ്ടാക്കും ഉമ്മ എങ്ങോട്ടെങ്കിലും ഉമ്മന്റെ വീട്ടില് പോവാണെങ്കിലൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ
ആ എനിക്ക് നല്ല ഇഷ്ട്ടവാണ് ച്ചാണ് പാചകം ചെയ്യുലെ അപ്പൊ ഇനിക്ക് ഭയങ്കര പെട്ടെന്ന് ഇപ്പോ ആരും ഇല്ലെങ്കിലൊക്കെ നമുക്ക് എന്തെ കഴി - നിക്കാൻ തോന്നുവല്ലോ അപ്പൊ എനിക്ക് ഇഷ്ട്ടം ഉള്ളത് ഉണ്ടാക്കി കഴിക്കും
ആഹാ
എന്റെ താത്താക്കാണെങ്കി ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല അവള് ഭയങ്കര നിന്നെ പോലെ മടിച്ചിയാണ്
എല്ലാരിക്കും ഇപ്പം മടിയണല്ലോ
ഉം എല്ലാർക്കും ആഹ് മടിയാണ് ഓള് ഇന്നാള് ഇൻ്റെ ഇത്താക്ക് - എന്താ പറയാ മുട്ട പൊരിച്ചെടുത്തിനപ്പൊ ഉപ്പ് കൂടി പോയി പറഞ്ഞണ്ട് ഉപ്പ തെറ്റി പോയി
ഉം
ഉം അതാണ് അവള് -
ഒന്നും അറിയിലല്ലേ
ഒന്നും അറിയില്ലങ്കി പഠിപ്പിക്കണം അതിനുമുമ്പ് കെട്ടിക്കാനൊക്കെ നോക്കണ്ട്
ആഹ്
ഉം
നിങ്ങള് കല്ലിയാണം കയിഞ്ഞതാ
ഏഹെ
ആഹ് പഠി
പൊറത്ത്ത്തെ കാലാവസ്ഥക്കെ എങ്ങനെണ്ട് ഇപ്പൊ മയണ്ടോ
ഇപ്പൊ മയ കൊറവാണ് ഇപ്പ അധികം മഴൊന്നുല്ല
ഇബടില്ല മഞ്ഞൊക്കെണ്ടോ തണുപ്പ്
ആഹ് തണുപ്പുണ്ടെങ്കിലും നമ്മക്ക് ഫേനിട്ടാണല്ലോ കെടക്കാൻ കയ്യുള്ളൂ
അഹ് ഈ ടൈമിലൊക്കെ പൊറത്തു പോമ്പോ നല്ല അടിപൊളി ആയ്ക്കാരല്ലേ ബൈക്കിലും വണ്ടിയിലൊക്കെ ആണെങ്കില്
ആഹ് ട്രിപ്പൊക്കെ പോവലുണ്ടോ
ആഹ് ട്രിപ്പൊക്കെ പോവാൻ ഭയങ്കര ഇഷ്ടാണ് എടയ്ക്കടക്ക് കുടുംബായ്ട്ടൊക്കെ പോവുമ്പോ കുടുംബമായിട്ടുള്ള ആ ഒരു ബന്ധണ്ടാവൂലേ എടക്കൊക്കെ ഫാമിലി ആയിട്ട് പോവുമ്പളേ
ആടീ എല്ലാരും പാടെ കൂടിങ്ങനെ പോവുമ്പോ ഒരു രസാണല്ലോ
ആഹ് അത് നല്ല രസാ അത് വേറെതന്നൊരു എന്താ പറയാ ചെല ഫാമിലി യൊക്കെ ഉണ്ടാവല്ലോ അങ്ങനീം ഇങ്ങനീം ഒന്നും പോവാതെ
ആഹ് തന്നെ
ഞങ്ങള് ഏഹ് മാസത്തിലൊരു വട്ടങ്കിലും പോവും എങ്ങട്ടെങ്കിലും ഇവിടെ അടുത്തായിട്ട്
എല്ലാ ഫാമിലി എല്ലാരുംപാടെ കൂടിട്ട് പോവലായിരിക്കൂലേ എങ്ങനെയാ റിസോർട്ടിലാണോ പോവല് അല്ലെങ്കി ജസ്റ്റ്
അല്ല റിസോർട്ടായിറ്റങ്ങനെ പോവലൊന്നുല്ല ജസ്റ്റ് ഇങ്ങനെ പോവും നമുക്കിപ്പ വ്യൂ ഒക്കെ കാണണെങ്കില് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് വ്യൂ ഒക്കെ കാണ് ണത് ഈ ഹൈ ആയിറ്റ്ള്ള ആഹ് അതെ പക്ഷേ ഇടിമിന്നലേറ്റാ പെട്ടന്ന് മരിക്കും ചെയ്യും
ഉം ഉം ഇന്നാള്പ്പോ രണ്ടുകുട്ടി കടള് മരിച്ചിലല്ലേ ഇടി മിന്നലേറ്റിട്ട്
മിന്നലേറ്റിറ്റ് രണ്ടെണ്ണല്ല നാലെണ്ണം ഇണ്ടല്ലോ ഇവടെ അടുത്താണ്
ഉം മല മലകളൊക്കെ ഉണ്ടേക്കുല്ലേ അവടെ അടുത്ത്
ആഹ് അതെ അല്ല വേൾഡ് കപ്പിനെ കുറിച്ചൊക്കെ എന്താ പറയാള്ളത്
എന്താണ് എനിക്ക് ഫുട്ബോളിനോടൊന്നും വല്യ താല്പര്യല്ല നിങ്ങക്കൊക്കെ നിങ്ങക്ക് താല്പര്യ ഇഷ്ടണ്ടായിരിക്കുല്ലേ
ഞാനങ്ങനെ ആഹ് വേൾഡ് കപ്പാ മാത്രം കാണും
ഏഹ് കാണലൊക്കെണ്ട്
ആഹ് കാണും
ടി വി ഇണ്ടായിക്കുലേ
ആഹ് ഞാൻ റൊണാൾഡോൻ്റെ ഭയങ്കര ഫാനാണ് നിങ്ങളേതാണ്
എങ്ങനെ
അതല്ലയ് ഏത് ടീം ആണ് ന്ന് സപ്പോർട്ട് ചെയ്യണതെയ്
എനിക്ക് അങ്ങനെ ഒന്നുല്ല
അയിനൊക്കെ ഭയങ്കര ആക്റ്റീവാവാൻ നോക്കണം
എനിക്ക് ഇനി കളിനോട് വല്ല്യ താല്പര്യല്ല ഫുട്ബോള് അങ്ങൻത്തെ ഇങ്ങളെ ഏതാ ടീമ്?
ഇപ്പ അട് എന്ത്
ഇങ്ങളേതാ ടീമിലാ സപ്പോർട്ട് ചെയ്യല്
ഞങ്ങള് പോർച്ചുഗലാ ഏഹ് ലാസ്റ്റ് അല്ലേ അപ്പൊ ജയിക്കോന്നും അറിയില്ല എന്നാലും സപ്പോർട്ടാക്ക
അതെ ജയിക്കായിരിക്കും
ഏഹ് ജെ അറിയില്ലല്ലോ നമ്മളെല്ലല്ലോ ഇപ്പൊ കളിക്ക്ണത് അപ്പൊ പറയാൻ പറ്റൂല്ലാ
ഉം അതെന്നെ
ഇപ്പട്ത്ത് സോഷ്യൽ മീഡിയ ൽ ഒരു ന്യൂസ് കണ്ടായിരുന്നോ
എന്ത്
ഒരേ ചെറിയ കുട്ടിയേ റോട്ട്ന്ന് കിട്ടി
ആഹ് കണ്ടീനു
ആണോ ആഹ് ബസ് ഡ്രൈവറാ എന്നിട്ട് ഇട്ത്തത്
ആഹ് ഒരു ബസ്സ്ത്തെ ആള് പോയി എടുത്തിട്ട് അവിടെ വീട്ടില് കൊണ്ടുപോയി കൊടുക്കുന്നേ
അത് ഭയങ്കര ഒരു ഇതായി പോയില്ലേ
ഉം പാവണ്ട് കണ്ടിട്ടന്നെ ഒരു എടങ്ങേറ്
അത് റോഡ് സൈഡിലല്ലേ വീട് അപ്പൊ ഇങ്ങനെ
ആഹ് കളി ഇങ്ങനെ എറങ്ങിവന്നതാ ഇണ്ടാവും ഓര് ശ്രദ്ധിച്ചിട്ടും ഉണ്ടാവൂല്ല ഇപ്പ എല്ലാരും മക്ക ആരും ശ്രദ്ധിക്കൂലല്ലോ ഫോണുണ്ടാവുമ്പൊ
ആഹ് എന്നാ ശരി ഞാനൊരു പണിയിലാണ് പത്ത് മിനിറ്റ് ആയല്ലോ
ആഹ്
ആഹ് ന്നാ ഓകെ
എന്നാ ആയിക്കോട്ടെ